ഹലോ
എന്തൊക്കെയ വർത്തനങ്ങളൊക്കെ ആ കേൾക്കണ്ട്
ഇത് സൗണ്ട് കുറവാ
കേൾക്കണ്ടല്ലോ-
നിങ്ങക്ക് ചെറുതായിട്ട് കേക്കണള്ളോ-
അല്ലല്ലോ എന്തൊക്കെയ വർത്തനങ്ങളൊക്കെ
എന്താ നല്ല സു കൊഴപ്പൊന്നുല്ല സുഖമാണ് എന്തൊക്കെയ അവിടുത്തെ വിശേഷം- ഹാ കാലാവസ്ഥ- ഹ്ഹ് ഇന്ന് കൊർച് മോശായിരുന്നു മഴ പെയ്തിട്ടും പെയ്യായി വെയിൽ തെർച്ചിട്ടും പെയ്യായി പെയതൊക്കൊയിട്ട്
ഏ- അത് ശരി- എന്താ അങ്ങോട്ട് ഭക്ഷണക്കെ കഴിച്ചു കിടക്കാ
ആഹ ഭക്ഷണക്കെ കഴിച്ചു കിടക്കാണ്
എല്ലാ ദിവസം അങ്ങനെ ഉച്ചക്ക് കിടക്കുവോ-
ആഹ് അധിക അപ്പോഴൊക്കെ കിടക്കും ഹ്മ്മ്
പോകണ്ട അപ്പൊ നിങ്ങള്
ഏ വീട്ടിലുള്ളവർക്കന്നെള്ള- ഹ്ഹ പുറത്തക്ക ഒന്ന പോണ
ഫുഡ് ഒക്കെ ഉണ്ടാക്കി
ഇന്ന് വെറ്തെ സാധാ ചോറ് കൂട്ടാനെന്നെ പച്ചക്കറി ആയിരുന്നു ഉടക്കമീൻ വറുത്തതൊക്കെ ആയിരുന്നു ഉച്ചാ ഉമ്പോ രാത്രി ആവുമ്പൊ എന്തെങ്കിലൊക്കെ ചിക്കന മീനൊക്കെ ഉണ്ടാക്കും ആഹ മോള എന്തൊക്കെയാ അവിടെ അടുക്കളയില് ചെയ്യുന്നുണ്ട് ഇപ്പ നാലാള
ആഹ
ഞൾക്ക് എന്തെലൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണം എന്താ ശവർമ്മ ഉണ്ടാക്ക നടക്കണന്നൊക്കെ പറയിണ്ട്
ഉം
ഉണ്ട ഉണ്ടാക്കി കഴിഞ്ഞ കഴിക്കാ നേരത്തെന്ന് കാണിച്ച തരുള്ളു ആഹ് അവള പോള ല്ല ഓരോന്ന് കണ്ടിട്ട്
ആഹ കണ്ടിട്ട് എത്രയിക്കണ കുട്ടിക്ക്
അവർക്ക ആ അപ്പൊ പ്ലസ് ടു ഡിഗ്രിയുടെ അലോട്ട്മെന്റ് നോക്കിയിരിക്ക
ആഹ് നോക്കിയിരിക്കാം അവിടത്തെ മോന്റെ മോന് അങ്ങനെ തന്നെയാണ് ഡിഗ്രീന്റെ അലോട്ട്മെന്റി കാത്ത്ക്കാണ്
ആഹ
എല്ലായിടത്തും കൊടുത്തുണ്ടാവൂലേ
ആഹ കോളേജ് വൈസൽ ആര കൊടുത്ത് ആ ആർക്ക എഴുപത്തഞ്ച്
ആഹ് ആഹ ഉഹ ഉ
ആ ഏതിനാ കൊടുത്തക്കള് പോല്
ഓന് ബികോമിനെ കൊടുത്ത് ബി എ ബികോം ഓല എന്തിനാ അവിടുത്തെ
നമ്മൾ അതിനൊക്കെ തന്നെ കൊടുത്ത് എന്നിട്ട് കോളേജില് ട്രയലല്ലെ കിട്ടുകൊക്കെ ചെയ്ത് പക്ഷെ അത് ഒൾക്ക് ഇഷ്ട പറ്റിയില്ല
ഏ
ഫസ്റ്റലോട്ടവന്നിട്ട് മാറ്റി കൊടുത്തപ്പോ വേറെ വന്നു അതും ഇഷ്ടായില്ല ഇയിപ്പോ അവള് എൽ ബി എസിൽ കൊടുത്ത്ക്കുവ
ഉം ഉം ഉം
വെറുതെ മറ്റേല്ല അത്
സൊണന്ത എടുത്തതിന്പ്പോ പൈസോ
ആഹ ഇനിപ്പോ എൽ ബി എസ്ന് കൊടുത്തിട്ട് അതിന്റെ റെ അലോട്ട്മെന്റ് രണ്ട് രണ്ടാം തീയതിക്ക് ശേഷേ വരുള്ളൂ എന്നൊക്കെ പ്പ പറഞ്ഞിരുന്നു
ഏ ആ മൂന്നാം തീയാണ് ലാസ്റ്റ് അലോട്ട്മെന്റെ വരുന്നത്
ആ അത് ഇവിടെ ഇതില്ലല്ലേ ഇത് ആ ആ സെമ്മ് തെടങ്ങ്ന്നത് പതിനഞ്ചാം തീ
ആഹ് പയ്ഞ്ചാംതീ
ആഹ ആഹ
തൊടങ്ങുണ്ട്
അ ആഹ കിട്ടിയ ഒന്നും ഇട്ട് ഒരു ലെട്ര എല്ലാം ഒന്നും കിട്ടിയില്ല ഫസറ്റ് അലോട്ട്മെന്റെ ഒന്നും കിട്ടില്ല
ഇല്ലേ കിട്ടിട്ടില്ല
ആ ഇതിന്ന് ഇരുപത്തൊമ്പതാം തീയതില്ല സെക്കൻ അലോട്ട് അലോട്ട്മെന്റ് ആ
ആ അ
ഇനി നാളത്തെ എന്താണവോ
ങ ഇവടെ ഇപ്പോ ഡിഗ്രി മാത്രം പോരാ ഏ
ഇത്കുടെല്ലേ മാത്രം കൊടുത്തിട്ടുള്ളൂ വിട്ട്ക്കൊന്നും കൊടുത്തിട്ടില്ല
ആൺകുട്ടിയല്ലേ അടു അടുത്തൊക്കെ തന്നെ വെളി കൊടുത്തിട്ടുണ്ടായിരുന്നു
ഉം ഉ ഉ ദൂരത്ത്ക്ക് പോയി പോരാൻ മടി ശരി രാവിലെ പോയി വൈകുന്നേരം പോരാൻ പഠിച്ചിട്ട് പോകാൻ കൊടുത്തില്ല
ആ പാർക്കൊക്കെ ഉണ്ടായിരുന്നു
ഓൻക്ക് എഴുപത്
ആ ആ ഇവൾക്ക് ഡിഗ്രി ഡിഗ്രി മാത്രം ചെയ്താ പോരാ ഡിഗ്രി പഠിക്കണതിന്റെ ഒപ്പം വേറെ എന്തേലും കോഴ്സ് ഒക്കെ കൂടി പഠിച്ചിട്ടേ ആ അപ്പംമൂന്ന് വർഷംത്തെ കഴിയും പോക്ക് ജോലിക്ക് എന്തേലും കേറാക്കെ അങ്ങനത്തെ ഇതില് കയറിയാ മതിന്ന് പറഞ്ഞിട്ടേ അപ്പൊപ്പം അയ്ല് കണ്ടിട്ടാണ് വെയിറ്റെയ്തോണ്ടിരിക്കണ്
ഏ ശരി
പ്രൈവറ്റ് ആയിട്ട് പഠിക്കാന്നൊക്കെ വിചാരിച്ചു പിന്നെ ഇങ്ങനെ കിട്ടണെങ്കിൽി ട്ട കട്ടായിച്ചട്ട
അവിടെ രണ്ടും അവിടുത്തന്ന ഉണ്ടാവും ഗവൺമെന്റതും പ്രൈവറ്റിന്റെറ ഒക്കെ എടു ത്തന്ന ഉണ്ടോ നിങ്ങൾ നിൽക്കണ ആ ആ ആ വണ്ടിക്കൊന്നും പോണ്ടിയെര്ല്ല
വണ്ടിക്ക് പോകും ഇപ്പൊ അത്ര തോരം അധികം ദൂരന്നല്ല ഇപ്പോള് സ്കൂളിൽ പോയിരുന്ന ഇത്പോലെ തന്നെയാണ് അത്ര അടുത്തുതന്നെയാണ് അത്ര ദൂരന്നില്ല നാല് മക്കളാണ് മൂന്ന് പെണ്ണ് ഒരാണ്
ഏ ആണ്ചെറുതാ
ആ ആണ്ചെറുതാ നാന അത്തെേ പത്താം ക്ലാസിലാ ഇവള് താഴെള്ളവള് പ്ലസ് ടൂലാ
ഏ
എത്ര വർഷം അവൾക്കും നോക്കണം
ആ അതന്നെ
അ
എല്ലാരും പഠിക്കന്നെ
മൂത്തോളെ കല്യാണം കഴിഞ്ഞു അവൾക്കൊരു കുട്ടിയായി അവള് ആ ആ ന്നെങ്ങട്ട് അടുത്ത്ക്കെന്നെ കല്യാണം കഴിച്ചെ
ഏയ് ഒരു കുട്ടിയാണ്
ആ കുട്ടിക്ക് ഇപ്പൊ ഒരു വയസ്സ് തികഞ്ഞേള്ളൂ കഴിഞ്ഞ ആഴ്ച്ചയായിര്ന്നു ബർത്ത്ഡേ പാർട്ടി ഒക്കെ ആഹ് വാർട്ടക്കെ പിന്നെന്താ അടിച്ചു പൊളിച്ചു അവനിക്ക് സ്കൂട്ടി എത്ര വോലുണ്ട് ആ നിങ്ങള് സ്കൂട്ടി വാങ്ങിക്കൊണ്ട് ഈ കേക്ക് വാ ഡ്രസ്സ് വാങ്ങി മിഠായി വാങ്ങി എല്ലാം ചെരുപ്പും എല്ലാം വാങ്ങിക്കൊണ്ടോയി അപ്പം എല്ലാരുംണ്ടാവും നല്ലപരിപാ ഗംഭീര പരുപാടി അപ്പം എല്ലാരും ഡ്രസ്സും വ കേരളം എല്ലാ സാധനങ്ങളും എല്ലാരും കൂടെന്നീരുന്ന്.
ഉം.
രീതീല് കഴിഞ്ഞ
ഉം നിങ്ങളെ ഹസ്ബൻറ് ഇവിടെല്ലേ നാട്ടിലാ?
ആഹ് നാട്ടിലന്ന. ആ.
അങ്ങട്ട് മോള് വരലില്ലേ നിക്കാൻ വരുന്നില്ലെ എക്ക് നാലാള്
ആ.
വലിയ മോനാണ് ഇപ്പൊ ഡിഗ്രിക്ക് കൊടുത്തത് രണ്ടാമത്തെ ആള് ഏഴിലാണ് മൂന്നാമത്തേത് രണ്ടിലാണ് നാല് ക്ക് രണ്ടു വയസ്സായിട്ടുള്ളു.
കൊറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുള്ളല്ലേ? ഉം.
ഹസ്ബന്ഡന്റെ ഇവിടെ നാട്ടില് ഇണ്ടാവൂല അപ്പൊ പിന്നെ അത്ര ഗ്യാപ്പ് വെരും നാല് വയസ്സ് അഞ്ചു വയസിന്റെ മാറ്റം വരും.
ആ നല്ല മൂത്ത മോളും രണ്ടാത്തോൾ കൂടി ഏഴു വയസ്സില് മാറ്റണ്ട്.
ഏ അത്രണ്ടല്ലേ?
ആ പക്ഷെ ഇപ്പ രണ്ടാളെ കണ്ടാ ഒരുപോലെ തോന്നുവെ
അ അങ്ങനത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ
ആ.
ആ ശരി.
ഓല്ല ആ എന്താ കണ്ടിച്ചോ? ക്കെ നോക്കിയൊക്കെ ഒന്ന് നോക്കും എല്ലാ തരത്തിലുള്ളത് എല്ലാ തരത്തിലുള്ളതായാലും വേണ്ടില്ല.
അത് ശരി ബിരിയാണി ഒക്കെ ഉണ്ടാക്കുവോ മന്തി ബിരിയാണിയൊക്കെ?
ആ ഒക്കെ നോക്കൂ ആദ്യൊക്കെ കൊറശെ പരിശോധിക്കു അൽ ആഹ അല്ലേ കൊറേശ്ശേൽ നോക്കു ചെയ് നോക്കള്ളൂ അല്ല അ ഒന്നിച്ചിട്ടങ്ങണ്ട് ടെസ്റ്റ് ചെയ്ത് കൊറേശെ ടെസ്റ്റ് ചെയ്ത് നോക്കിയേക്കള്ളോ അപ്പൊ പിന്നെ അതിലും അവൾക്കൊരു പൈസ ഒന്നും നേരെ പോലത്തില്ല അലുള്ള ഇത് മാത്രം ബാക്കി ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും അങ്ങനെ ആ ശരി. ഉണ്ടാക്കും അങ്ങനെ
അവിടുപ്പ ഇന്ന് എന്താ ഇണ്ടാക്കണ് ശവർമേ ഏ അത് ശെരി. അതുകൊണ്ട് ആ നേരം കൂടി ഇങ്ങക്ക് കിടക്കാലോ.
എൻ്റെ അള്ള അതൊക്കെ തന്നേ ഉള്ളൂ ചെയ്യ ബാക്കി വേറെ ന്തലൊക്കെ ചെയ്യാൻ പറഞ്ഞ ഭയങ്കര മടിയ. ഏ കാല് പുറമ ഇട
ഏ ശരി.
അടുത്തടുത്ത വീടുകളാണ്.
ഫാമിലിയള് ആരുല്ല ങ്ങളെ ഫാമിലികളൊന്നും അടുത്തില്ലേ ആരും? നിങ്ങളെ ഫാമിലി പെട്ടലൊന്നും ആരും എടുത്തില്ലേ?
ആ അവിടുത്തെ പക്ഷെ ഇവിടെ നാല് പുറം കുടുംബക്കാരുള്ളള്ള പക്ഷേ ഏട്ടനും അനിയനും കുറച്ച് അപ്പു പുറത്താണ് അത്ര ദൂരല്ല എന്നാലും റോഡിന്റെ അപ്പുറത്തായിട്ടൊക്കെ തറവാടെടെ. ലേശം വിട്ടിട്ട്. ഓ അവിടാരൊക്കെയ വീട്ടില്?
ഇവിടെ ഞങ്ങള് നാലും ഉമ്മെം ബാപീം നാല് മക്കളും.
ആ
ഉണ്ട്
ആ ആ തന്നെന്ന പണ
ഉം
മക്കളും
അതന്നെ ഇ രാത്രിലേക്ക് വേറെ ഫുഡ് ഇണ്ടാക്കണോ അത്രയും ഇഞ്ഞ് വേറെ ഫുഡ് ഉണ്ടാക്കണോഴിക്കുക
രാത്രി ഇപ്പൊ ഒന്ന് ഉച്ചപ്പളത്തെ കൂട്ടാനൊന്ന ഇപ്പ ആർക്കും പറ്റിയിട്ടില്ല പച്ചക്കറികൊന്നും ആർക്കും പറ്റില്ല അപ്പൊ വൈകുന്നേരത്ത് വരുമ്പോ കല വ
ഇ ആ ഉ ഉ
അപ്പൊ അത് വെക്കഷ്ട ആൾക്ക് പച്ചക്കറിയോടൊന്നും വല്യ താല്പര്യം ഇല്ല ഹസ്ബന് ഉ ഇവിടെ കച്ചവട ക പില്ലഛ ഉ
ഇനിയിപ്പോ ചോറും വെക്കേണ്ടി വമോ
ചേയ് ചോറൊക്കെ ഉള്ള
ഉം ഉ ഉ